ഹലോ. ആ ബഷാനെക്കേ കഴിച്ചോ
ബക്ഷണം കഴിച്ചില്ലാടാ കഴി ഴിക്കാൻ ആവുന്നേ ഒള്ള
ആ ആ എന്റെ എന്റെത് കഴിഞ്ഞു ഞാൻ നേരത്തെ കഴിക്കും
രത്തേ കയിക്കോ എത്ര മണിക്ക്
ആ വേറെ എന്നാ എട്ട്മണിയെക്കെ ആവുമ്പാത്തേന് കഴിക്കും
ഏഹ് അത് കൊള്ളാം അപ്പം ഞങ്ങക് ദെഹിച്ചോളും ഞാനെ ഇടക്കൊക്കെ അങ്ങനെ ആക്കീന്ന് നേരത്തെ ഫുഡ് കഴി ഒരിക്കലൊക്കെ ഒരു ഗുളികക്കെ കയിക്കാനൊള്ളത് കൊണ്ട് പിന്നെയും സമയം പഴയപടി തന്നെ ആയി
അഹ് ആദ്യം കല്യാണം കയിക്കണ മുന്നാവരെ വീട്ടിലൊക്കെ പത്തരാ ആഹാ വീട്ടില് കല്യാണം കഴ്ക്കണ മുന്നേ വെരെ നമ്മ വീട്ടിലൊക്കെ എന്റെ വീട്ടിലൊക്കെ എല്ലാരും പത്ത് മണിയാവും ഈ കല്യാണം ക കല്യാണത്തിന് ശേഷം ഇവിടൊക്കെ ഏഴ് മണിയാമ്പോ എല്ലാരും കഴി ഒമ്പത് മണിയാവുമ്പോൾ എല്ലാവരും ഫ്ലാറ്റാവും അത് പിന്നെ അത് പിന്നെ അതോണ്ട് ആഹ് ഒര് നല്ലാ ശീ
ആഹ് അത് നല്ലാ ശീലം തന്നെയാണാത് എന്താറിയോ വേം കഴിഞ്ഞഴ്ഞ്ഞാ നമ്മ ക്ക് ബ നമ്മള് കട് കെടക്കാനാകുമ്പോഴേക്ക് ഫുഡ് ദെഹിക്കും ഭക്ഷണം കഴിച്ചത് ദെഹിക്കും ഇന്നാ അ അ അതാ നല്ലത് അല്ലെങ്കില് അസുഖങ്ങൾ വരും അതെ ഈ നേരം വൈകി കഴിച്ചാല് എന്തെങ്കിലും അസു അസുഖം വരുന്ന പലേ അസുഖം വരും വയറൽ കംപ്ലൈന്റ് ഒക്കെ വരും ഗ്യാസിന്റെ പ്രശ്
ദെ ദെ ദെ ദഹിക്കില്ല ആരായാലും ദഹി ഇല്ല പിന്നെ അധികം ഇവടെ അങ്ങനെ അധികം രാത്രി അ അധികം ഹെവി ഫുഡ് ആരുല്ല ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലുംക്കെ എന്താ രാത്രിത്തേക്ക് എന്താ
കഴിച്ചിട്ടും ചപ്പാത്തി തിയാരി പത്തിരി ചോറ് അങ്ങനെയൊക്കെണ് മൂന്ന് ഐറ്റംസു ഉണ്ടാവും ആ ചോറ് ഉച്ചക്ക് ഉണ്ടാക്കിയത് ബാക്കി ഇണ്ടാവും
ആ അത്ര അത്രയും ആൾക്കാര് ഉണ്ടോ
ആൾക്കാരൊക്കെ കൊറച്ചേള്ളൂ പക്ഷെ എല്ലാർക്കും ഓരോ ഐറ്റംസ് വേണം ഹോട്ടൽത്തെ പോലെ
ഇയ്യോ അതൊക്കെ നി നിങ്ങൾ തന്നെ ഇണ്ടാക്കുവോ
ആ അതൊക്കെ തി- കിക്കണാക്കാൻ കഴിയും
സമ്മയിച്ച് കേട്ടോ എന്നെകൊണ്ട് ഒന്നും പറ്റില്ല ഞാന് അത് - ആ ഞാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഞാൻ പിന്നെ എന്തേലും ഒരു സാധനം ഉണ്ടാക്കും അത് തിന്നോല അല്ലെങ്കി പറ്റില്ലന്നുണ്ടെങ്കില് വേണ്ടവര് ഇണ്ടാക്കുക അല്ലാതെ നമ്മക്കൊണ്ട് പറ്റത്തില്ല
അത് മാത്ര മക്കൾക്കാണെങ്കില് പലേ വിധം ഇപ്പൊ മോനെ ദാ ഇതാ ഞാൻ ചീത്തറിഞ്ഞ് പറഞ്ഞ് അയച്ചിട്ടേള്ളൂ ഓന് ഇപ്പൊ - ഷൻ ക ഴി ഞാൻ പറഞ്ഞയച്ചു തിന്നോ നേരത്തെ തിന്നാല എനിക്ക് ഹോംവർക്ക്ക്കെ ചെയ്ത് അങ്ങ് കിടക്കാലോ അത് പറഞ്ഞിട്ട് കേക്കാതെ ആ ഓന് ഏഴാം ക്ലാസ്സില് അപ്പൊ ഓൻക്ക് ഇപ്പൊ നീ പഴം വാട്ടി കൊടുക്കാൻ ഞാന് ഇപ്പൊ എന്നിട്ട് പഴം ഈ നേരത്തെ ഇനി പഴം വാട്ടിയ തിന്ന് കഴിഞ്ഞ- പിന്നെ ഓൾക്ക് ഫുഡും വേറെ എന്തേലും പോവോ എന്നിട്ട് ചോറ്- ഞാൻ ചോറ് ഉണ്ട് പിന്നെ ചോറിന് വേറെനി ചപ്പാത്തി തരുവോ എനി ഒന്ന് മതി രണ്ട് മതി പറഞ്ഞിട്ട് വരും ഇന്നെ എങ്ങനെങ്കിലും ബുദ്ധിമുട്ടിക്കാനെ ഞാൻ പർഞ്ഞു തരൂല്ലാർഞ്ഞ് പ്പ കര വടിയെട്ത്ത് രണ്ടെണ്ണാണ്ട് കൊട്ത്തപ്പ മേലേക്ക് പോയ്ക്ക്ന്ന് പഠിക്കാൻ വേണ്ടിട്ട്
പാവം ഒരാളെള്ളോ മക്കള് ഒരാളെള്ളാേ മക്കള് ആ ഒ ഒരാള് ഒരാള്
സ്കൂള് പോനായ്ട്ടൊള്ളൂ
ആണോ എത്ര മക്കളാ
മൂന്നാള് മൂന്നാള്ണ്ട് അയ്ല് ഒരാൾ രണ്ടാളെ സ്കൂള് പോകാനായ്ട്ട്ള്ളൂ ഏ ഒരാളൻ ഗനവാട്യാ ചെറ്ത് ചോട്ട
ആ ആ ആ ആ എൻക്ക് ഒരാളെള്ളൂ ഓനെൽകെജീലാ ഒരാള് ഒരാള് കല്ല്യാണം കയ്ഞ്ഞ്ട്ട് അഞ്ച് വർഷായ്
ആ ആ ശെരി
അടിയിട്ട തീരൂല തിന്നാംപറ്റ്യൂലാ ഉം സ്കൂള് പറ്റൂലാ ഇന്ന് നാളെ സ് ആ നാളത്ത് നാളെ സ്കൂൾ പോകാ മടി
ആ നമ്ക്ക് ഇങ്ങനെ തെരക്കുകള് വര എ എ മൂന്നാമത്താള് നാലാമത്തെ ആള് അങ്ങനെ എണ്ണം കൂടുന്നതിനനുസരിച്ച നമ്മളെ തെരക്കും തും കൂട
നാളെ സ്കൂള് പോവാൻ മടില്ലന ഇന്നേ ചൊ നാളെ ചൊ മ്മ വരുന്ന് പറിം. നി വരും നാളെ എനിക്ക് ചൊമയും വരും അവിടെ
വമ്പേ ഹിഹി.. ഹി... ഹിഹി.. ഹി.. ഹീ.. ചില മക്കള് പറന്നാള നാളെ ഉച്ചക്ക് അല്ല നീ ചില കോമഡിൽ കണ്ടില്ലേ സിനിമയിൽ നാളെ ചിലപ്പോ എനിക്ക് പനിയായിരിക്കും അതുകൊണ്ട് ചിലപ്പോ ഞാൻ വരൂലാന്ന്റുന്ന അതുപോലെ
അതെ അതെ അതെ അതന്നെ അതന്നെ അത് പഠിച്ചിരിക്കണണ്ടേ? ഉം പനിയാണ്. ചുമയാണ് നല്ല ചുമയുണ്ട് വയറുവേദനി ങ്ങനുണ്ട് നമ്മളൊക്കെ വല്യ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ ഒരു ഏഴാംക്ലാസ്സിലൊക്കെ എത്തീട്ടു അങ്ങനെ കഥകളൊക്കെ പറയാറുണ്ട്. അപ്പൾ അതിന് മുന്നേ
അതന്നെ സത്യ ഇപ്പഴത്തെ മക്കളെ ഫുള് അപ്ഡേറ്റ് ആണ്. അഹ്.. ഹ ഹ നല്ല രസണല്ലേ മക്കളെകാണാൻ. കഥ മക്കള് ഉള്ളെങ്കില് ഇല്ലെങ്കിൽ എന്തോ പോലെ സ്കൂളിൽ ഇവരിപ്പം ചെറു ചെറുതല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവന്ന്. ഇപ്പൊ ചെറുത് അംഗൻവാടി പോക്ക് തുടങ്ങിയ ഇപ്പഴേ ഏ ആര്? ഇല്ല. പോയി കഴിഞ്ഞ് പിന്നെ ഞാനും ഉമ്മയും മാത്രേ ഉള്ളൂ. പണി ഉണ്ടാവും പക്ഷെ എന്നാലും വരാാത്തൊരു ബോറ രജ്മ ഇല്ലാത്ത കൊണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ ഒച്ചയും വിളിയും കാണും.
എണ്ട് എണ്ട് ആ പെമക്കളാണോ? ആമക്കളാണോ?
ഏ രണ്ട ആൺമക്കളു മൂത്തതും ഇളയതും ആൺകുട്ടികളും ന ഇനിക് ഒരു മോളും. ഉ മോള് നാലാം ക്ലാസ്സില് സ്കൂളും മദ്രസയിലും ഒക്കെ നാലാംക്ലാസ്
അപ്പടെ നേത്തെ എല്ലാരും നേരെ വീട്ടാണ് കഴിക്ക പക്ഷെ ആഏ
ങ്ങ
എല്ലാരും നേരം വൈകിട്ടാണോ ഭക്ഷണം കഴിക്കാ?
അടുത്തത് ഒരു മിനിറ്റ് ഇട ഒരു മിനിറ്റ്
ആഹ
അല്ല അത് മോള് തീപെട്ടി എടുത്തു കൊടുത്തു ചെറുത് വവാ
നോക്കണം നോക്കണം.
ക
നോക്കണം അവരെന്തോ ഒപ്പിക്കുന്നെന്നേ
ജഗ പൊഗ പോക്കൊയിട്ട മൂക്കളെ
ആഹ എന്റെ എന്റെ എന്റെ മോൻ തന്നെ ഒരു ദിവസം പഞ്ചസാര നാരങ്ങ വെള്ളം ഒറ്റക്ക് കളിക്കാൻ വേണ്ടി നാരങ്ങ മുറിച്ച് ഒരു ഗ്ലാസ് അ പിഴ്ഞ്ഞ് പിന്നെ ഗ്രാസ്റ്റിൽ പഞ്ചസാര ഇട്ടിട്ട് പഞ്ചസാര ഫോണില് തോന്നിയായപ്പം എൻ്റെ ഇത് ഞ എന്നെ കണ്ടപ്പോ ഇപ്പം വേഗം എന്തത് തൊട്ടടുത്തുള്ള പാത്രത്തിൽ മീൻകറിയിടില്ല മീൻകൽ ഒരു പഞ്ചസാരയിട്ട് ഇളക്കി വെച്ച് ഇങ്ങനക്കുള്ള പല സമ വിരുപ്പുകൾ
എന്താ ള്ള ഞാൻ ഹലോ
പിന്നെ നാര നാരങ്ങ വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്‌ എടുത്തിട് നാരങ്ങ പിഴ്ഞ്ഞിട്ട് അതിനകത്ത് പഞ്ചാസാര അവരുടെ പഞ്ചസാര കുപ്പിന് പഞ്ചസാര എടുത്തു അപ്പൊ പഞ്ചസാര കാണാതെയാണാ ഇതൊക്കെ ചെയ്യുന്നെ അപ്പൊ ഞാൻ എന്റെ ചെ ശബ്ദം അന്ന് കേട്ടപ്പോ പഞ്ചസാര എടുത്തിട്ട് എന്തത് ഏ ഏ ചട്ടിയില് മീൻകറിൽ കൊണ്ട ഇട്ടു ഇന്ന് രാത്രി എല്ലാരും ഏയ്‌ സാറെ മീൻകറി കാക്കേം സത്യം ആ മീൻകറി കളയാൻ പറ്റുവോ അന്നേരാ അ അന്ന് അന്ന് വെച്ചതേ ഇണ്ടായിരുന്നുള്ളൂ അത് നല്ല ടേസ്റ്റില് പുളിയും മധുരവും എരിവും എല്ലാ എല്ലാം കുടി ആയിട്ട്
ഉഹു ഉഹ്
നല്ല ടേസ്റ്റില് നല്ല ടേസ്റ്റില് കഴിച്ച വേറെ എന്തൊക്കെ കാണ സാധനങ്ങൾ കളിക്കണ സാധനം എല്ലാം എല്ലാം ദേ ചൂടെടുത്തിട്ട് ഏ ചൂടെടുത്തിട്ട് പറഞ്ഞ് അവന് അവ അവനായിട്ടൊരു പുതപ്പുണ്ട് അത് തണുപ്പിക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിരിക്ക ആ അ ബിരുദന്മാരാണ് എ സി ഇട്ടാ വഴക്ക് പറയുന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് ഓണാക്കിട്ട് ഫ്രിഡ്ജിനുള്ളിൽ കറിയിരിക്കും
എന്തുവാടി കൃതി ശ്രദ്ധിക്കണ എന്ന്റയോ നമ്മള് കണ്ണിൽ കൊണ്ടെടക്കേണ്ട പ്രായാ ഇപ്പോ അതാണ്
ആഹ് അങ്ങനെ അതെ കാണൂല എന്തൊക്കെയാ ഒപ്പിക്ക്ണ് ഗ്യാസക്കെ തനിയെ ഓണക്കെ ഏതൊക്കെ ദിവസമാ
അതാണ് അതുപോലെ ഈ സ്വിച്ച്മ്മലൊക്കെ കളിക്കുന്നൊക്കെ നോക്കണം സ്വിച്ച് ഒക്കെ അവർക്ക് അറിയില്ലല്ലോ അതുപോലെ ചാർജർ വയർ ഓൺ ആക്കിടുക അങ്ങനത്തെ ഒന്നും ചെയ്യരുത് അതൊക്കെ ഓർക്ക് അറിയില്ലല്ലോ
ആഹ അത് ഒരു വട്ടം ഒരു വട്ടം ആഹ് ഒരു വട്ടം ഇതേപോലെ കളിക്കുമ്പോ സ്വിച്ച് ബോർഡിനത്തെ എന്തോട്ട് കടിക്കണ അപ്പോ ഞാൻ പറഞ്ഞ ഷോക്കടിക്കും ഷോക്ക് അടിക്കും അപ്പോവൾ കൈയ്യപ്പോ ഒന്ന് കൊടുത്ത്തിട്ട് ചെയ്തു പക്ഷെ എവിടെ കേക്കണ് എവിടെ പോയി കൈഇട്ടപ്പോ ഏർത്തടിച്ചപ്പോ പിന്നെ നല്ല പോന്നു
ആഹ് പ്പൊ നോക്ക്‌ട്ടോ പേടിയാണ് എന്താറിയോ മക്കക്ക് അറിയില്ലല്ലോ ഒരു കുഞ്ഞു മക് മക്കളല്ലേ അമ്മക്ക് എന്നെ നോക്കിയ യ അറിയാതൊക്കെ കൈയവ്ടെ തട്ടി പോയാ തന്നെഅല്ലെങ്കിൽ എന്തെങ്കിലും ഇസ്തിരിപ്പെട്ടീന്റെ മേലെ വയറ് കട്ടായത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടതറിയേ ഷോക്കടിക്കും അപ്പ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം കുഞ്ഞു മക്കളെ ഇന്റേത് പിന്നെ അങ്ങനത്തെ കളിയല്ല ഇന്റേത് കൂടുതൽ ഈ വീണ് വീഴുക അവിടേം ഇവിടേം വെറുതെ തു ന്നെ ഓടി കളിക്ക ചാടുക ഈ ടേബിളിന്റെ അവിടെക്കെ പോയി ചാടും അപ്പൊ തല അല്ല എവിടെയെങ്കിലും തട്ട ട്ടും ഞാൻന്നിട്ട് പറയും ഇവന് ആ തല തട്ടും
ഫുള്ള് ഓട്ടോ ചാടട്ടോ കളിന്നേ എന്നിട്ട് എ വിടങ്കിലും മൂക്കടി വീഴും പിന്നെ അതായിട്ട് നടക്കും ഇതൊക്കെ തന്നെ പണി എന്താ അത് എങ്ങനെയൊക്കെ നോക്കി രണ്ട് വേറെ അടക്കളപണി പിന്നെ എടുക്കാം ഈറ്റങളെനോക്കണതന്ന് പണി
ഉം അതാ പറണത്
എന്തേലും ഒരു കാര്യം അടുക്കളൽ ചെയ്യയാണെങ്കിൽ ഉം
ഉം ഉം
പിന്നക്കാണ് കഥ
ഇനി എപ്പഴാ കിടക്കല് എപ്പഴാ ഭക്ഷണം കഴിച്ചിട്ട് ഏ
ആ ആ അപ്പ രാവിലെ പ്പ നേര
മദ്രസയിലെ ആ ആ മദ്രസ പോണ്ട് മദ്രസ ചില വീടുണ്ടോ പോണ്ടോ മക്കള്
ആ മദ്രസ മോൻക്ക് ആറരക്ക് വൈകുന്നേരാണ് മോന് വൈകുന്ന ആരക്ക് അല്ല രാ മോനെ വിളിച്ച് മദ്രാസ പോവാനായ കൊണ്ട് ഞാൻ ആറ മണി ആവുമ്പോ വിളിക്കുള്ളു ആറ് മണിക്ക് വിളിച്ച് സുബഹ് നിസ്കരിച്ച് അവനെ കൊണ്ടാകും അപ്പോഴേക്കാവ അപ്പൊ അവനെ കൊണ്ടു വിടും ഉം കൊണ്ടു വിട്ട് വന്നാൽ പിന്നെ അടുക്കളയിലായി അടുക്കളേ കേറിക്കഴി ഞ്ഞാൽ പിന്നെ ചാ യൊക്കെ